ഹലോ
കേൾ കേൾക്കുന്നില്ലേ
ആ കേൾക്കുന്നുണ്ട് എന്ത് ആ നല്ല വിശേഷം അവ്ടെയോ
ഇവിടേം നല്ല വിശേഷം
ഉം കൈച്ചാ
ആ കയിച്ച്
ഉം പിന്നെന്താ ഇവടെ ദൊശ
ആ പിന്നെ കറിയോ കറിയായിട്ട്
കറി കട്ലക്കറി വെച്ചിക്ണ്
ഉം
പിന്നെ ചട്നി അര്ച്ച് അവിടെയോ
ഇവടെ പുട്ട് പിന്നെ കടലക്കറി
ഉം
അതന്നെ പിന്നെ ഇന്നൽത്തെ ഏ പത്തിരിണ്ടായിനി ബാക്കി
ഓഹ്
അതുണ്ടായിനി
ന്യൂച്ച്ക്ക‌ൽക്കി ആക്കണല്ലേ
ആ ഉച്ചക്കക്ക് ഞങ്ങള് ഇങ്ങോട്ട് ഉമ്മാന്റെ വീട്ട്ക്ക് പോന്നക്കാ അപ്പൊ ഇവട്ന്ന് കഴിക്കാന്ന് വിചാര്ച്ചു അവ്ടെക്കെ എന്താ ഉച്ചകക്ക്
എന്താണെന്ന് അറിയില്ല തീരുമാൻച്ചിട്ടില്ല
ഏ
ഇഞ്ഞിണ്ടാക്കണം
മെരീഡാ
ആഹ്
ഏ എത്ര കുട്ടിയെൾണ്ട്
എനിക്കൊരു മോന്
ഏ ഹ്
നിങ്ങളും മെരീടാ
അല്ല ഞാൻ ഇപ്പ പഠിക്ക്ണെള്ളു
ഉം ഏഹ് പിന്നെന്ന ഇങ്ങനെ പോകുന്നു
ആഹ് സ്കൂള് പോയേക്കൂലേ മക്കളൊക്കെ
ആ കുട്ടി സ്കൂളി പോയിക്ക്‌ണു
ഏ എത്രെലാണാവ ലെ
അവൻ യു ക്കെ ജി ല്
ഏ
അവടെ ആരൊക്കെ ഇണ്ട് ആ രാവിലെ എൺചു ഒരു കര്ച്ചില്ണ്ട്
ഏ ഇവടെ ഇന്റെ ഏ ഇവിടെ എന്റെ അനിയത്തി രണ്ട് അനിയത്തി ഉണ്ട് ഒര അനിയനും ഉണ്ട്
ഉ നി മൂത്തോട്ടിയെ
ആഹ് ഞാൻ മൂത്ത കുട്ടിയാ
ഉം
അനിയത്തി ഇതേ പോലെ ചെറിയ അനിയത്തി എന്താ എൽ കെ ജി യിലാ അവൾക്ക്ന്നൊ കര ചിലൊന്നുയില്ലാട്ടോ രണ്ട് കൊല്ലം അംഗലവാടി പോയോണ്ട്
ആ രണ്ട് കൊല്ലം പോയോ ഇവിടെ ഇവനും അങ്ങനെയന്നെ രണ്ടു കൊല്ലം പോയി
ഏഹ്
എത്ര വയസ്സ് അപ്പൊ എത്ര വയസ്സില കൊണ്ടിരുത്തി
അംഗലവാടിയിലോ അംഗലവാടിൽ ഇപ്പോ മൂന്നാം വയസ്സിലാ തോന്നുന്നുണ്ട് മൂന്നര മൂന്നോ
ഉം
ഇപ്പൊ അഞ്ചു വയസറ്റെ ആയിണ്
ഒരു മിനിറ്റെ ക്യാമ ർ കൊത്ത നീ കുതി കോൻ കരോ ബാബു ഹലോ
ആ ഹലോ
തുണിയോ വേറെ
ന്താ എന്താ മഴയുണ്ടോ
ഇല്ല ഇല്ല
ഏയ് മഴ പെയ്തിരുന്നോ രാവിലെ
ഇല്ല ഇപ്പവടെ വെയിലാണ്
ഏ ഇവിടെ വെയിലാണ് ഇന്ന്
ഉം
പണിയൊക്കെ കഴിഞ്ഞോ
ഇല്ല പണി ഇനിയും ഇണ്ട് കൊറച്ച്
ആഹ്
ഇനി ഉച്ചക്കത്തേക് നോക്കണം രാവിലത്തെ കഴഞ്ഞു
ആ ഒറ്റപേരെയ
ആ എന്താ
ഒറ്റ ഒറ്റ വീടാണോ തറവാടാണോ
എല്ല ആ തറവാടല്ല ആഹ് തറവാട് മാരിയാണ് ഒരു ഇത് രണ്ടാമത്തെ തറവാട് അഹ്
ഏഹെ
ഹും ഇവർക്ക് ഫസ്റ്റ് തറവാട് അപ്പുറത്തുണ്ട് രണ്ടാമത്തെ
ആ ഓ
നിളോള്ള സ്ഥലമാണ് അതുകൊണ്ട് നടക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ്
ആഹ് ഹാ
ഹോ അടുക്കള ഒരറ്റത്ത് റൂം ഒരറ്റത്താ അങ്ങനെയാണ് നറയെ പേര് ഇരുന്നതല്ലേ
ആ അതാണ് ആ ആ കുള ഒക്കെണ്ടണ്ട് അവിടെ കൊളോ കുള പോയേ അങ്ങനെ എന്തേലുംലോക്കെ
പുഴയുണ്ട് ഉം കൊറച്ച് അങ്ങിട്ട് പോണം കുളിക്കാനൊന്നും പോകില്ല വെറുതെ കാണാൻ പോവും മഴ വന്നാ ഒഴുക്കുന്നതൊക്കെ നന്നായിരിക്കും കാണാന് അയിന് മാത്രം പോവും. അല്ലാണ്ട് കുളിക്കാനൊന്നും പോവില്ല. എന്താ?
ചാടാൻ പറ്റൂലേ? കുളിക്കാന്,
കുളിക്കൊക്കെ ചെയ്യാ. നറച്ചു പോകുമ്പോ അധികം പറ്റില്ല, നീന്തണ വരെ ക്കെന്നെ പറ്റുള്ളൂ. കുറച്ചൊക്കെ ആണെങ്കിൽ കുളികോക്കെ ചെയ്യ കുഴപ്പൊന്നുല്ല. പക്ഷെ നങ്ങ പോവൂല്ല അങ്ങനെ.
ആഹ് അതാണ്. ഇവിട്ത്തെ കൊളത്തില് ഞങ്ങള് കുളിക്കാറെക്കെണ്ട്, എല്ലാരും വരും.
ഇത് കെട്ടിക്കു തോടൊന്നും ഇല്ല്യാ. എൻ്റെ വീട്ടിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ പോയിട്ടേ ഇല്ല.
ഏഹ്.
കാണാൻ പോയിട്ടുണ്ട്. അയ്യേ നീന്താനൊന്നും അറിയില്ല.
മ്ഹ്.
കുട്ടിക്കറിയോ?
ആ എൻക്കറിയാം. ഞങ്ങളാദ്യേ അവിടെ വാടക പെരേല് നിന്നതൊണ്ട്,
ആഹ് ആ.
പിന്നെ അവിടെത്തന്നെ പുതിയ വീടൊക്കെ എടുത്തു. അപ്പൊ നീന്താനൊക്കെ പഠിച്ചിട്ടുണ്ട്. ഉപ്പ പഠിപ്പിച്ചു തന്നിട്ടണ്ട്.
എനിക്കറിയില്ല എന്റെ ഉമ്മാക്കറിയ. എനിക്കൊന്നും അറിയില്ല.
ഏഹ്.
അധികം കൊളത്തിക്ക് അങ്ങനെയൊന്നും പോകൂല. ഞങ്ങളെ അവിടെ കോളോണ് ഇവിടെണ് പൊഴ.
ആഹ് പൊഴ പൊഴേൽ ചാടാൻ പോവലുണ്ടാവില്ലല്ലേ.
ആഹ് എന്റെ ഉമ്മ വളന്ന അവിടെ പൊഴയായിരുന്നു. അതുകൊണ്ട് ഉമ്മ അവിടെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. നങ്ങക്കൊന്നും പഠിപ്പിച്ചൊന്നും തന്നില്ല. നങ്ങൾക്ക് അതിന് ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല.
ആഹ് പഠിച്ച് വെക്കണ നല്ലതാണ്.
പക്ഷെ ഇപ്പൊ പഠിച്ചാലോ ഒന്ന്‌ ഉണ്ടായിരുന്നു. ഇപ്പൊ ആര് പഠിപ്പിച്ചര്ണ്.
ആഹ് അത് ശെരിയാ. ചെറുപ്പത്ത്ന്ന്‌ പടിച്ചാ അത് കിട്ടുന്നല്ലാതെ, ഇപ്പ പഠിച്ചാ ആ. ഇപ്പ പഠിച്ച് കഴിഞ്ഞാല് താങ്ങൂലല്ലോ.
അതെ.
വെലുതായി പോയില്ലേ ഇന്നി.
ഇനിപ്പം മകനെങ്കിലും പഠിപ്പിച്ച് കൊട്ക്കണം.
ആഹ്.
അതികള് അങ്ങനെ കളിക്കാ പോകുമ്പോ അവനെ ന്നാലും നമ്മ പടിപ്പിച്ച കൊടുക്കും. അങ്ങനെ പൊഴക്കന്നാണ് വിട്ടാക്കില്ല പയ പേട്ച്. ആഹ് പേടീം വേറെ, അപ്പൊ എല്ലാരും ഇപ്പ എന്താണ് ഇപ്പൊ പൊഴെലെറങ്ങിട്ട് ഇങ്ങനല്ലേ ന്യുസൊക്കെ കേക്ണ് അത്ണ്ട് പേടി.
അത് ശെരിയാ. രണ്ടു കുട്ട്യേള് മരിച്ചല്ലോലെ?
ആഹ്.
ആഹ്. എവിടെയൊ പത്രത്തില് വായിച്ചിട്ട്ണ്ടായിരുന്നു രണ്ട് കുട്ട്യേള് പൊയെലെറങ്ങി മര് ച്ച്. ഇവടെ എന്റെ അനിയന്, സ്കൂള് വിട്ട് വന്ന അപ്പൊ കൊളത്തിക്കു പോവ്ണ്ടാവും.
പാണിക്ക് എത്ര വയസ് പ്പോ?
അവന് പ്പൊ നാലിലോ നാലിലാണ്.
ഉം.
അപ്പൊ ഓന്റെ ആ നാലില് പടിക്ക. അവന്റെ ചെങ്ങായിമാരെ ക്കെ വെര്ന്ന്‌ണ്ട്ന്ന് പറഞ്ഞിട്ട് അപ്പ മണ്ടു ചായംകൂടി കുടി ക്യുല സ്കൂൾ വിട്ട് വന്നാ
അനി യെ പോവൂലേ അതാണ് പൊ ഴെയിലൊക്കെ കളിക്കുമ്പോ സൂക്ഷിക്കണം.
ആഹ ഇവടെ പിന്നെ അത് നല്ല ആൾക്കാര്ണ്ടാകും നോക്കാനൊക്കെ പിന്നെ അവനെ നീന്തൻ പടി ച്ചതാണ്.
ഉം
എങ്ങനീം നീന്തും ന്നാലും പേട്യണ്.
അതെ ന്ന്ട്ട് എല്ലാരും പോയോ സ്കൂളിക്കി പോയിലെ?
ആഹ് എല്ലാരും പോയ് ഞാനു ന്റെ ഉമ്മി ഉമ്മന്റെ വീട്ട്ക്ക് പോന്ന് ഇനി ഒരു ഓ അവര് വരുമ്പോത്തിനെ അങ്ങട്ട് ന്നെ പോണം.
ശരി ഉമെന്താ കാട്ട്ണ്?
ഏഹ്
ഉമ്മന്താ കാട്ട്ണ്?
ഉമ്മ ഹൗസ് വൈഫ്നെ
ഉം
നീക്ക് ജോലി ണ്ടോ?
ഇല്ല ഞാൻ മോള്ള ടെയിലർ അറിയ അത് കൊറച്ചറിയാ കൊറച്ച് പഠിക്കാന്ണ്ടയ്ല്. ഇനിയിപ്പ അയിന് പോവാ വര്ട്ടാണ്
ആഹ് ഇപ്പൊ സ്കൂളൊക്കെ തൊറന്നോണ്ട് അത്യാവശ്യം അത് കിട്ടല്ലോലെ പാന്റും അതൊക്കെ അടിക്കാറിയോ
ഇപ്പൊ അങ്ങ് അത്ര ഇതില്ല വെട്ടിട്ടു അടിക്കാ അങ്ങനെ അറിയില്ല്യാ അടിച്ചാ അടിക്കിന്ന് പർണ്ട്ട്ട് പർണന്നാ അത് അടിക്കും അല്ലാണ്ട് വെട്ടിട്ട് ആനറിയില അതുകൊണ്ടാണ് പ്പ അതും കൂടി കൊറച്ചു കൂടി പഠിക്കാന്ണ്ട് ഇനിപ്പോ പോണം ക്ലാസ്സിന്.
ആഹ് പിന്നെ യൂട്യൂബ് ക്കെ ണ്ടല്ലോ ലെ പഠിക്കാന്?
ആ യൂട്യൂബില് നോക്കി ന്നാലും പഠിക്കാ പക്ഷെ അവര് പറയണമായ്രി ചെയ്യാൻ കട്ട്ന്നില്ല്യ.
ആഹ് അത് ശെരിയ.
അത നമ്മ നേരില് പോയിട്ട് പഠിക്കിണതും നമ്മ ഈ ഓൺലൈലായിറ്റ് ഓൺലൈൻലും കൂടി കൊറച്ച് കൊറച്ച് മൻസ്സിലാവും ഈ യൂട്യൂബിൽ അവര് വേഗം വേഗം വീഡിയോ എടുത്തിട്ടിട്ന്നതല്ലേ അതുകൊണ്ട് കുറച്ച് ച്ച് കുറച്ച്ബുദ്ധിമുട്ടാണ് കൊറച്ചക്കെ അറിയാ കൊറച്ചൊക്കെ ഭയങ്കര ഇതാണ് നോക്കിട്ടുണ്ടായിരുന്നു വെട്ടി നോക്കിട്ടുണ്ടായിരുന്നു എന്നാലും തെറ്റുണ്ട്
ആഹ്
അതുകൊണ്ട് നേരെ അവൻന്റെടുത്തേ പോയി പഠിച്ചാ
യൂട്യൂബ് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ
ഉം
നമ്മള് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാനൊന്നും അവർക്ക് പറ്റില്ലല്ലോ
അതെ ഇപ്പ പഠിച്ചോർത്ത് പഠിച്ചാ അത് നമുക്കായില്ലേ ഒരു തൊഴിലായില്ലേ
ആഹ്
ഉമ്മ എന്തെങ്കിലും ചെയ്യണ്ട ചെയ്യാനൊക്കെ ഇഷ്ട ചെയ്തിട്ടില്ല അമ്മ അനപനൊക്കെ കൃഷിയാ
ഏഹ് അവിടെ എങ്ങനെ ഗ്രാമപ്രദേശ ആണോ അതോ
അതെ ഗ്രാമന്നെ ഇല്ല ഗ്രാമംന്നെ ഓവർ ഗ്രാമ അല്ല എന്നാലും ഗ്രാമ എന്താ പറയാ ഒരു ചെറിയ റോഡൊക്കെ ഉണ്ട് ചെറിയ റോഡ് വണ്ടികളൊക്കെ പോകണ്ട് ഗ്രാമ സൈഡ ആണ്
ടൗണ്ക്ക് പോവാം അത്യാവശ്യം ദൂരണ്ടോ
ആഹ് കൊർച്ച് ദൂരുണ്ട്
ഏഹ്
പോണംന്ന്ണ്ടെങ്കി നടന്ന് പോ ഇല്ലാ ഓട്ടണം പഠിയ്ക്കണം ഹാനും പറയും കേക്ക്ണ്ട് ഇക്കാൻത്ത് ഓട്ടിപ്പഠിക്കത്തെ
ആഹ് ഹഹാ പഠിച്ചാ കാര്യാ
ഉം അതെ ആഗ്രഹം അതൊരാഗ്രഹാെണ്ട് വല്യ ബൈക്കെന്നെള്ളൂ കൂട്ടിയില്ലാ
ആഹ് അതാണ്ലേ ബൈക്ക്പ്പ ഞമ്മള് വി വിറ്റിത്‌ല്ലേ പ ട്ടാൻ പറ്റാെള്ളൂ നാട്ടിലൂടെ ഓട്ടാൻ പറ്റില്ലല്ലോ
അത് പോവലമത്തെ കാല് വെത്തില്ല്യാ ബൈക്കല്ലെ
ആഹ് അത് ശെര്യാ സ്കൂട്ടിന്റെ സുഖം ബൈ
ആഹ് പക്ഷെ അതോട്ട്ണവരുണ്ട് സ്കൂട്ടി ഓട്ട്ണവരും ഉണ്ട് ബൈക്ക് ഓട്ടണവര്ണ്ട് സ്ത്രീയും കു
സ്ത്രീകൾക്ക് പൊതുവേ സ്കൂട്ടി അങ്ങെനേണല്ലോ
ഉം ഉം ഇപ്പെഴേ ബുള്ളറ്റടക്കം ഓട്ട്ണ്
ആഹ് ഓ ഓട്ടൊക്കെ ചെയ്യാ പക്ഷെ ഇങ്ങെനെ എല്ലാരും ഇങ്ങെനെ നോക്കും അങ്ങൻത്തെ ഒരോതൊക്കെ നോട്ടിയാലേ സ്കൂട്ടി പിന്നെ കോമണായാെണ്ട്
ശെരീട്ടെടാ
ആഹ് ഓക്കെ ഉ